അലോ
ഹലോ
ന്തൊക്കെ ശേഷം സുഗല്ലേ?
സുഖാണ് നല്ല വിശേഷം എന്താണ് ങ്ങടെ വിശേഷങ്ങളൊക്കെ? ഏയ് ചായുട്ച്
സുഗായിട്ട് പോണ് ചായൊട്യൊന്നു കെയ്ഞ്ഞിട്ടില്ലാ
ഇല്ലേ
ഉ
ങ്ങള് കൊറെ വഴുകോ ചായൊടിക്കാന്
ഊം ചായൊടിക്കാൻ ലെയിറ്റാവും
യേ
ഉം
വേറന്തൊക്കെയ വിശേഷങ്ങള്?
വേറെന്താ നല്ല വിശേഷം ങ്ങള ചായൊടി ഒക്ക കയിഞ്ഞൊ?
ഞാ ചായൊടിച്ചോണ്ട്ക്കാണ് ന്താ ങ്ങക്ക് ചായക്ക്
ചായക്കിന്ന് ചെപ്പാത്ത്യും ബീഫു ആണ്
ആ ആ അ ഞങ്ങക്ക് ന്ന് ദോശയ് കടലക്കറിയും പൂരിയും ചിക്കങ്കറിയും
അ
ആഹ്
മയണ്ടാങ്ങൊട്ടൊക്കെ?
മഴല്ല തപ്പം മഴെര്ന്ന്ണ്ടോ?
വടെ ഇന്ന്പ്പം മഴല്ല്യ ന്നലൊക്കെ നൽ
ആ ആഹ് വേറെന്താ പിന്നെ ഇപ്പ്ളാ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി ചായക്കിന്ന് ചപ്പാത്തീം ബീഫും
ഉം ഉം ഇനിപ്പയിനി ഇറങ്ങണം ഇന്ന് കു ട്ട്യാൾക്ക് സ്കൂള് ഇല്ലല്ലോ അപ്പൊന്നൊക്കെ വഴ്കീട്ട് അങ്ങട്ടങ്ങനെ കയറാം
ല് ണ്ടാവുലല്ലേ
ണ്ട് പിന്നെ ഓലോടുള്ള ഒക്കലണ്ട് തീരൂല അതൊപ്പിച്ചിട്ടും ഇതൊപ്പിച്ചിട്ടും
ആഹ്
ഉം പിന്ന
മ്മ് ഹലോ ഹലോ ഹലോ
ആഹ്
ഹലോ
ആഹ് കേക് നില്ലേ
ആഹ് കേക്നീണ്ട്
പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്
വേറെ
മഴെയ്താ അങ്ങട്ടക്കെ ബുദ്ധിമുട്ട്ണ്ടാവോ
ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല
എല്ലാക്കവിടെ എങ്ങനെ ആണല്ലേ ആഹ് എന്താ ഈ പുഴന്റെയൊക്കെ ഭാഗത്താണോ വീട്
ആഹ് പൊയ എടതിൻഡ്
ആഹ് അപ്പൊ ഡടേയിഞ്ചറാണ്ല്ലേ
ഉം
കുട്ടികള് കൂട ആകുമ്പോളാണ് ബുദ്ധിമുട്ടില്
ഉം ഉം
ഉം വേറെ എന്താ